ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വർത്തമാനം അൽഹംദുലില്ലാഹ് റാഹത് തന്നെ എന്താണ് തന്റെ വിശേഷം ഫുഡ് കഴിച്ചിട്ടില്ല
ഏ ആയിട്ടില്ലേ
ആയി തന്റെ പക്ഷേലെ തിന്നിട്ടില്ല
അ അ
ആ പിന്നെ കുട്ടികളൊക്കെ എങ്ങനെ
കുട്ടികള് ഒരാൾ ഇവിടെ കളറും ബുക്കും ഒക്കെ ആട്ട് ഇരിക്കണണ്ട്
ആഹ അ ശരി വേറെന്താണ് വിശേഷം
വേറെന്താ അങ്ങനെ പോണ മഴ ഇണ്ടോ
മഴയില്ല നല്ല വെയിലാണ് ഇന്നലെ നല്ല മഴയുണ്ട അതിഞ്ഞറക്കായിട്ട് ഇന്ന് അതിലും വെയില്
ആഹ
അ എല്ലാം ഒരു കലപ്പിൽ വന്നിട്ട് സൂക്കളും കാര്യങ്ങളുംല്ലാം അതും
ആഹ ജലദോഷൊക്കെ പിടിട്ടേ ഞാൻപ്പൊ രണ്ട മൂന്ന് ദിവസമായി പ അനിച്ചിട്ടും ജലദോഷം പിടിച്ചിട്ടും കടക്കയരുന്നു
ആഹ അതാണ് ഞാൻ പറയുന്ന ഈ ഒരു കാലാവസ്ഥ കാരണം ണം തോന്നുന്നു സൂക്കടല്ല ഇങ്ങനെ വരുന്ന കുട്ടികൾക്കെല്ലാം പനി പിന്നെ ചർത്തി ഇങ്ങനത്തതെല്ലാ ഉള്ളത് ഉ വേറെന്ത ഇങ്ങളെ ചോറെല്ലാം കഴിഞ്ഞാ
ആഹ് ഞാൻ പണിയൊക്കെ ഒതുങ്ങി ചോറും കുളി
ആ ശരി ഇത് മൂത്താല് സ്കൂ അ പോയിക്കണ്ട രണ്ടാമത്തെ കുട്ടികളും മൂന്നാമത്തെ കു കുട്ടിയല്ല ഇവിടുന്ന് കളിക്കന്ന്
ആ മന്നൂട്ടിയള
ആ മൂന്ന് കുട്ടികളെ
ആൺകുട്ടിയളോ പെൺകുട്ടിയാളോ
ആ രണ്ട് ആണ ഒരു പെണ്ണു
ആ
മ്മ് പിന്നെ
വേറെന്തക്കെയ അങ്ങനെ പോന്ന
ഉം പിന്നെ വൈകുന്നേരത്തൊക്കെ എന്തെങ്കിലും നോക്കണ്ടേ
വൈകുന്നേരത്തേക്ക് ഇതാ അത് ഉറങ്ങിയപ്പോ തന്നെ ഉറങ്ങിയ ആള് പറഞ്ഞ വച്ചിട്ടാ കടന്നിക്കണ
അ ശരി വൈകുന്നേരം അ ശരി ആ ആ ആ അങ്ങന ഉച്ചക്ക ചോറി കഴിയുമ്പോക്കെ പറയും ആവശ്യം എന്താണ് ആ അപ്പൊ ഓർഗാനിക്കുമ്പോത്തൊക്ക അത് തയ്യാറാക്കി മതിയല്ല വി മ ആഹ
ചിലപ്പോ അപ്പം മതിന്ന്റിയും അപ്പന്ന്റയണത് പാൻ കേക്കിനാണേ അപ്പൊ അത് മതി അറിയാം അപ്പൊ അത് ആളെം കൊണ്ട് വന്നിട്ടണ്ട് ചുട്ട് കൊടുത്താല് അത് അങ്ങനെ കഴിച്ചോളൂ
ആശ ആഹ ആഹ പിന്നെ ഉമ്മപ്പ എല്ലാ ഉപ്പല്ല ഞൻ ഇവിടെ എന്റെ ഹസ്ബൻറിിന്റെ കൂട്ടില ഇവിടെ ഉപ്പല്ല അപ്പ മ ഉമ്മ ഉണ്ടല്ല ഉമ്മ കാരന്ന കിക്കല്ല അല്ല ഉ് ഇപ്പൊ രണ്ടു ദിവസം മദ്രസിൽ ലീവ്ല്ലേ മദ സ്കൂളൊക്കെ ലീവ ആ മകളെ ആ ആ ശരിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഉ്മാൻ അങ്ങോട്ട് കൊണ്ടുപോയി അത് ശരി പിന്നെ വേറെന്താണ് വേറെന്തണ്ട് ഞാനും എന്റെ മൂന്ന മക്കളും ഭർത്താവ്ുണ്ടേനു ഇന്നാലങ്ങരങ്ങ് പോയി പുറത്തു പോയി
ആഹ ഗേൾസ്ില
ആ
ആ
ഉറങ്ങി പോയി ഇനിയിപ്പം ഉം കുട്ടികളെ കൊണ്ട് ഇടങ്ങാറായിട്ടാള്ളത് ഉപ്പ പോയേന്റെ സങ്കടം തീരുന്നില്ല കുട്ടികൾക്ക് നമ്മളടെ ഏതായും തിരില്ല കുട്ടികൾളുടെ അത്ര തിരില്ല അത് തന്നെ നിങ്ങളെന്ന ഭർത്താവെ പൊറത്താ ആഹ് എന്റെ ഹുസ്ബൻഡ് പുറത്ത് തന്നെയാണ് അത് ശരി ഉം അത് ഇപ്പം പോയിട്ട് രണ്ടു മാസം ആവണേള്ളൂ ഞങ്ങക്ക് അതുപോലെ തന്നെയ മൂന്നാല് മാസം നിന്നിട്ട് പോകുമ്പോ ഭയങ്കര സങ്കടം ആണ് അന്നിട്ട് ഇവിടെയും നാല് മാസയി ഒന്നാമത് ഇവര് പുറ ത്തോന്നും പോവില്ല വന്നാൽ ഇവിടത്തന്നെ ഉണ്ടാവാ
ആഹ് അതെന്റെ അങ്ങന അങ്ങനെ തന്നെയാണ് ഇവിടെ ഇവിടെ ആദ്യക്കെ ഞങ്ങള്ൾ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ അതുപോലെ രാവിലെ എണീറ്റ ഒരു കുളിയും കുളിച്ചിട്ട് ഒരു പോക്കടെ പോകും പിന്നെ വൈകുന്നേരം ഉച്ചക്ക് തോന്നിയെങ്കി വരും ഇല്ലെങ്കിൽ വൈകുന്നേ
നേരം നോക്കിയാ മതി
ഇപ്പൊ കുട്ടികളൊക്കെ ആയെന് ശേഷം പിന്നെ അങ്ങനെ വീട്ടീന്ന് പുറത്തു പോകൂല്ല
ആഹ്
ഇവിടെ തന്നെയ ആകും കുട്ടികളായിട്ട് ഇവിടെ ഇങ്ങനെ കളിച്ചിട്ടും അപ്പൊ കുട്ടികൾക്കും അതൊരു ഇടങ്ങേ
പോയി കഴിഞ്ഞലേ അതാ
നമ്മുക്ക് അയിലേറേയാണ് ഏത് നേരം ചായ വേണോ വെള്ളം വേണോ ചോദിച്ച് ഇങ്ങനെ പിന്നാല അടക്കണ അല്ലേ
അതന്നാ അതുകൊണ്ട് വല്ലാത്ത എടങ്ങേറ് ആഹ് എനിക്ക് ട്ടോ ഞങ്ങോട് ബാക്കി രണ്ടാക്കും അങ്ങനെ മനസ്സിലായി കാര്യങ്ങളല്ലാം അത്കൊണ്ട് പ്രശ്ന ഇല്ല
ആഹ്
ആഹ് ചെറുതിനു തന്നെയാണ് ഭയങ്കര സങ്കടം ഉം അതാണ് അവർ ഓ ഓന അവ സ്ഥാ ത്തിട്ടാ ഓർമ വിഷമം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോമ്പം നമ്മള് പിടിച്ച് വെച്ചളി ആഹ് അപ്പ എത്ര വയസായി മൂന്നര വയസ്സ്
ആഹ് ഇവിടെ മൂന്ന് വയസായിട്ടുള്ളൂ തന്നെ സുബൈക്കാണ് ഓൾക്ക് ഫ്ലൈറ്റ് അപ്പൊ ആ ടൈമില് പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഞാൻ ഉണത്താ പറഞ്ഞ വേണ്ട ഉണത്തണ്ടാണ് അവസാനം അയിന് അങ്ങടെ ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്തണ് ഉണത്തി ഉണത്തി പോണ കണ്ടപ്പോ കരഞ്ഞിട്ട് ഞാന് ഇവിടുന്ന് റോഡ് വരെ കൊണ്ടുപോയി വണ്ടി പോയി ചേർന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് പോയാണ് കഴിഞ്ഞോട്
ഇവിടെ ഒരാള് കരഞ്ഞിട്ട് കരച്ചില് എന്തോ പറഞ്ഞാലും മാറ്റില്ല അങ്ങനത്തന്നേ ഇവിടെ ഇവിടാ പിന്നെ ഇന്നലെ വൈകുന്നേരേനു അപ്പൊ നാലരൊക്ക് എങ്ങനെയാ ഇറങ്ങിയത്
അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇവന് പ്പട അതുവരെ ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല ബാക്കി എല്ലാവരും കരയുന്നത് നോക്കി നിന്ന് ഇവൻ വിചാരിച്ചു ഇവനെ കൂട്ട്യിരിക്കുംള്ളവിചാരിക്കു ഉപ്പാടെ പിന്നെ തോളി കയറിട്ട് പിന്നെ വരുന്നില്ല വരൂലന്ന് തന്നെ ഞാൻ പറച്ചെടുക്കണ്ട വന്ന്ന് എനിക്ക്
ഉം ആഹ് ഇവിട തന്നെ പെട്ടിയ കെട്ടാനും സാധനങ്ങൾ എടുത്തൊടുക്കാനൊക്കെ മുന്നക്കുണ്ടായിരുന്നു. പോകുമ്പോ അവരെ കൊണ്ടുവൂല്ല എന്ന് കാണുമ്പോഴാ അവർക്ക് പ്രേ
പ്രശ്നം ഉം ഇതൊരു ഭയങ്കര വിഷമ ഇപ്പം അല്ലേ പിന്നെ ഒരു ഇങ്ങോട്ട് വരുവാന് അറിയുമ്പോ നമുക്ക് സന്തോഷം കൊണ്ടാണെങ്കി അങ്ങോട്ട് പോകുമ്പോ നമുക്ക് സങ്കടം കൊണ്ട് നമുക്ക് തീരുല്ല അ അതാ ഇന്നലെ പറഞ്ഞത് വരുവാന് പറയുമ്പം എന്തൊരു ആവേശംണ്ടാവും എല്ലാം മരിച്ച് കിടന്ന പോലെണ്ടാവും
ഉം ഇവിടെ അതന്നെ പോയിട്ട് പിറ്റേന്ന് തുടങ്ങിക്ക്ണ് അടുത്ത വരവ് വരുമ്പോക്ക് അത് കൊണ്ടരണം ഇത് ണ്ടണം വരണ്ട ഇവിടെ മൂത്താ ആള് തുടങ്ങണം
എന്റെ പിന്നെ മൂത്തത് പെൺകുട്ടിയായോണ്ട് പ്രശ്ന ഇല്ല
ആഹ് എനിക്ക് രണ്ട ആൺകുട്ടികളാണ് അപ്പൊ മൂത്താളാന്ന് തന്നെ പറയും വരുമ്പോ ആ റിമോട്ടുകാര് ഈ ജീപ്പ് ആ ലോറി പറഞ്ഞട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ന് അന ഓൻ ഇപ്പ വന്നിട്ടില്ലേൽ
ആ ഇവിടെ അതൊന്നില്ല ഇവിടെ മെയിൻ പ്രശ്നം അപ്പ ങ്ങ് വാ ഇപ്പ എടത്തി പ്പ വിട വാ ഇപ്പ എത്തിക്ക ഇപ്പ അങ്ങ്ന്ന് അറിയും പിന്നെ എനക്ക് ഇവിടെ നല്ല മഴയ ഒപ്പൊ കഴ നിന്നിട്ടാ ഉള്ളത് അങ്ങനെ പറഞ്ഞ പറ്റിക്കാ ഇങ്ങനെ ചെയ്യുന്നു വേറെന്ത കുട്ടികള ഇെ പിടിച്ച നിക്കാൻ പറ്റണ്ടേ ഉ വേറെന്ത്
വേറെന്താ അങ്ങനെ പോണ്
ഉം ഇനിപ്പോ നിസ്കാരം എല്ലാം കഴിഞ്ഞോ ആ കഴിഞ്ഞ് പിന്നെയോ നിങ്ങൾക്ക് എന്താ കൂട്ടനോക്കെ ഇന്ന് ഇന്ന് എന്നലെ പോകുമ്പോ ഉച്ചക്ക് ചോറും കറിയെല്ലാം ആക്കി അങ്ങനെ തന്നെ ബാക്കി ഉണ്ടേനു അ അപ്പം വിജാരിച്ച് പിന്നെ വെറുതെ ആക്കിയിട്ട് ആണുൾ ഉണ്ടാവുമ്പൾ നമ്മൾ ആക്കാൻ നിക്കുവോ
ആ നമ്മക്ക്
അങ്ങനെ അക്കാൻ എന്തെങ്കിലൊക്കെ മതിയല്ലോ ഞമളെലാം എന്തെങ്കിലും അകീട്ട് പോവും ങ്ങ് പ്രശ്ന ഇല്ലല്ലോ ഒത്തപ്പിച്ചിട്ട് അങ്ങ് പോവല്ലോ ആണുങ്ങാവുമ്പോ അങ്ങനെയ അല്ലാലോ നമ്മക്ക് ഉം കൂടുത കൂടുതലായിട്ട് എന്തെങ്കിലും ആണോ അതാക്കണോ ഇതാക്കണം എന്നുള്ളരു തിരക്ക പാച്ചിലായിരിക്കും ഓല് ഉണ്ടെങ്കി നമുക്ക് ഒന്നിനും സമയല്ല പോയി കഴിഞ്ഞാ പിന്നെ നമ്മക്ക് പണിയില്ല ഇവിടി ഇപ്പൊ എന്താ പറയാ ഉണങ്ങിയ ഒട്ടല്ലോ ഒറ്റാത ഒരു മൂടി പിടിച്ചോട്ടാ നിക്കുന്നെ
അങ്ങനെ ഒരു മാസക്കാണ് കഴിഞ്ഞ് കിട്ടണം ഞമ്മക്ക്
ആ അതാ ഇത് ദിവസം ഒന്നും പോുന്നില്ലാലോ
ഉം
പോയിന്ന് പറഞ്ഞിട്ട് എന്താ വിളിച്ചപ്പോ അതാ ഞാൻ പറഞ്ഞു ഉഷാറില്ല ഇവിടെ ഞാൻ പറ നിങ്ങള്ൾ വിചാരിക്കുന്നാലേഞമ്മുക്ക് വലിയ ഉഷാറാന്ന് ഞമ്മുക്കും അതന്നെ അവസ്ഥ ത നമ്മളിങ്ങനെ തന്നെ ഇരിക്കുന്നത്തുംങ്ങൂടി പിടിച്ചിങ്ങനെ കുത്തിരിക്കുക എന്നല്ല എന്ത് ചെയ്യാനാ നല്ലാണ് ഓറും പറയ്ന്നെ
ഉം ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു മാസം ഒന്ന് കഴിഞ്ഞ കിട്ടാൻ ഒന്ന് പെട്ടെന്ന് ത പ്രാർത്ഥി ചിരിക്കും
ങഹ ടൈംക്ഷേ പോകൂല്ല ടൈമ് ഞമ്മളെ വ്യത്തി കൊണ്ടപോകൊള്ളു
ആ അതെ പിന്നെ ആ ഒരു മാസം കഴിഞ്ഞിട്ടേ പിന്നെ എത്ര എളുപ്പാണോ അടുത്ത വരവിലുള്ള സമയമാവും
ആ വേഗം കയ്യോ അത് ഇപ്പ പോയതല്ലേ ഉള്ളൂ എന്നുള്ള തോന്നലായിരിക്കും
നല്ലും ആ അതെ അത് പിന്നെ ഒരു വർഷത്തെന്നും നിക്കൂല എട്ട് മാസം ഏഴു മാസം അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് വരും
ഐശെരി അങ്ങനെ വരൂ
ഉം അങ്ങനെ ആകുമ്പൊത്തിനി വരും
ആ് ശരി നമ്മളത് പിന്നെ ഒരു കൊല്ലം കഴിയണം ഒരു കൊല്ലം രണ്ടു മാസം മൂന്നു മാസോ
ആഹ് അത്ര ഒന്നും നിക്കൂല്ല നിക്കണമെങ്കിൽ നിക്കാ നിന്ന് കഴിഞ്ഞാൽ ലീവ് കൊണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിട്ട കിട്ടും പക്ഷെ മുപ്പര അത്രൊന്നും നിക്കൂല അത്രൊന്നും കുട്ടികളെ കാണാതെ നിക്കക്കൂല ആറു മാസം ആകുമ്പോത്തെ തുടങ്ങും ടിക്കറ്റ് എടുക്കാൻ പോവലേ എ്
ശ അഹ് ശരി ഒരു വർഷം ഞാൻ നിന്നിട്ട വരള്ളൂ അപ്പ നമ്മ അതന്നെ നല്ലത് നിങ്ങള് വെക്കേഷൻ ആകുമ്പോ
വെക്കേഷൻ ടൈമില് വെക്കേഷൻ ആകുമ്പോ നിങ്ങങ്ങള് തിരിച്ചും പോവു ഞങ്ങള ഇവിടെ വീട്ടിൽ ഇരിക്കണംന്ന്യും
ശരി
ഇപ്രാവശ്യം അങ്ങനെയാ വെക്കേഷൻയപ്പോക്കെ പോയി അതിന്റെ മുന്നൊക്കെ ഇവിടെ നാലു മാസം ഇവിടെ നാട്ടിൽ നിന്നു കുട്ടികൾക്ക് സ്കൂള് നമ്മുക്ക് എവിടെ പോവാനും പറ്റാതെ ഓല്ക്ക് എക്സാമിന്റെ തിരക്ക് എല്ലാം കൂടെ അല്ലേ
ഇ ശരി പിന്നെ വേറെ എന്ത
വേറെന്താ അങ്ങനെ പോണ് ഇത് കുട്ടിക്കരിയണണ്ടല്ലോ
പിന്നെ കളിയെല്ലാം കഴിഞ്ഞ് ഒറ്റക്കിടന്നെ രണ്ടാളോ കൂടെ നി ക്കുമ്പോ
ആ
കീഴ്
അത് ഇവിടെൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടെ നാലു വയസ്സായ ഒരാളും മൂന്ന് വയസ്സ ഒരാളും ഉണ്ട്
അയ് ശരി ഇത് ഇവിടെ അടി തീർക്കാൻനാ മോളെ കയ്യാത്തത്
അതെല്ലാടത്ത
എന്റെമ്മോ എന്താടി എന്നാ പറയണ്ടേ അല്ല ആവൂല ഇതാ എല്ലാത്തിനും കുലുമാലും
ഉം
ഉം ഓക്കെ ശരി എന്നെന്നാൽ
ആആ
ആടിിച്ച